എവിടാണ്ട് വിളിക്കുവാണല്ലോ നീ വണേങ്കിലും പോയേക്കുമവാ യിരുന്നോ
ആ ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയിപ്പോഴതേക്ക ഇപ്പൊ വന്ന് കെട
എനിക്കാണെങ്കിലും ഉ പനിയൊക്കെ ആയിരുന്നു പിന്നെങ്കി ചൊമയൊക്കെയാണ് കൂടി മഴയൊക്കെ ഇല്ലേ മഴ നനഞ്ഞായിരുന്നു ഇടയ്ക്ക് നനഞ്ഞല്ല ക്ലാസിന് പോയിട്ടന്ന പ്പം കൊർച്ച് മഴ കൊണ്ട് അപ്പൊങ്ങന പനിയൊക്കെ കൂടി അപ്പ എക്സാം ഒക്കെ വരുന്നത് കൊണ്ട് ഞാ ഇന്നെന്നെ ഹോസ്പിറ്റലിൽ പോവാന്ന് ഹോസ്പിറ്റലിൽ പോവാന്ന്
ആ ഇപ്പോഴത്തെഈ ഒരു മഴക്കാലം കാരണം ഒരുപാട് രോഗങ്ങൾ നമ്മുടെ ചുറ്റുപാടുള്ളതുകൊണ്ട് നീ നല്ല രീതിയിൽ ശ്ര ശ്രദ്ധിക്ക കാരണംന്ന് പറഞ്ഞാ ഇപ്പ നമ്മള് വാർത്തകളൊക്കെ ഒരുപാട് കേൾക്കുന്നത് നമ്മള് ഇപ്പം പല പല പേരിലും പല രൂപ ത്തിലും ഒരുപാട് അസുഖങ്ങളും ഇപ്പം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കൂടുതലും അത് അഫക്ട് ചെയ്യുന്നത് പ്രതിരോധ ശക്തി കൊറ കുറവുള്ള ആൾക്കാരെ അതായത് കുഞ്ഞു കുട്ടികളെയും വയസ്സായവരെയും. അല്ലാതുള്ളവരെ അഫക്ട് ചെയ്യുന്നു എങ്കിൽ കൂടിയും പ്രതിരോധം കുറവുള്ളവർക്കത് ഭയങ്കരമാ അവരുടെ ശരീരത്തി നല്ല രീതില് അത് ബാധിക്കും അപ്പൊ നീ നല്ല രീതിലൊക്കെ നോക്കി കണ്ടൊക്കെ പോവുക എന്നിട്ട് ചെന്നപ്പോ ഡോക്ടർ എന്താ പറഞ്ഞേ
ഇപ്പോ കൊഴപ്പില്ല മഴയും മഴക്കെ ആയൊണ്ടുള്ള പനിയ എന്ന് പറന്നിട്ട് ചുമക്കുടെ മരുന്നും പിന്നെ പനിയുടെ മരുന്ന് അങ്ങനെയൊക്കെയള്ള ജലദോഷം ഉണ്ടായിരുന്നു അപ്പം അതിനൊ മെരുന്നക്ക ഇങ്ങനെ തന്ന് അങ്ങനെ പിന്നെ മൂക്കിലൊഴിക്കുന്ന മരുന്നൊക്കെ തന്നു
അതുപോലെ തന്നെ ഇപ്പൊന്ന് പറയുമ്പോഴത്തേക്കും ഈ കൊതുക് ഇവിടെ ഈ ഒരു മഴ ക്കാലമാവുമ്പഴത്തേക്ക് ഏറ്റവും വലിയൊരു ശല്യമാണ് ഈ കൊതുകിന്റെ ശല്യം എന്ന് പറയുന്നത് അപ്പൊ നീ നിന്റെ ചുറ്റുപാടൊക്കെ ഒക്കെ ഒന്ന് ആ ചുറ്റുപാടുകളൊ ക്കെ ഈ വെള്ളം കെട്ടിക്കിടക്കാതെ അങ്ങനെന്തെങ്കി വെള്ള കെട്ടി കിടക്കാറ് നോക്കാൻ ശ്രമിക്ക കാരണം വെള്ളം വെള്ളക്കെട്ടിലാണ് ഇതുങ്ങള് മൊട്ടയിടുകയും അത് വിരിഞ്ഞ് കൊതുകളാവുകയും ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാക്സിമം കുറക്കാൻ ശ്രമിക്ക അത് എങ്ങനെ വെള്ളം കെട്ടി കിടക്കണം പ നി നിൻ്റെ വീ ട്ടിൽ ചെടികളൊക്കെണ്ടുന്നുണ്ടെങ്ങി ചെടിച്ചെട്ടിയിലൊക്കെ ഈ വെള്ളം കാണും അപ്പൊ അതൊക്കെ എപ്പോഴും രാവിലെ ഇറങ്ങിയിട്ട് അതൊക്കെ നമുക്ക് കളയാൻ ശ്ര ശമിക്ക അല്ലെങ്കിൽ ഈ ചിരട്ടകളൊക്കെ ഇങ്ങനെ തുറന്ന് കിടക്കുകവാണ അതില് വെള്ളം കാണും അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ആടയാതെ ക്കുന്ന ഓവുകൾ കാണും അതിലൊക്കെ ഈ വെള്ളങ്ങൾ ഒരുപാട് കെട്ടിക്കിടക്ക ക്കുമ്പോഴത്തേക്കും ഈ കൊതുകൾക്കൊക്കെ മുട്ടയിടാൻ എളുപ്പമാണ്.
ആഹ് ഇവിടെ ആണെങ്കിൽ പിന്നെ ആഹ് നോക്കാം ഇവിടെ ആണെങ്കിൽ. ഇവിടെ ആണെങ്കിൽ കൂടുതൽ റ ർ മരങ്ങള അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കൊതുവ് കൂടുതൽ പിന്നെ നീ പറഞ്ഞ ചെടികളൊക്കെ ഇവിടെ ശരിക്കും ചെടിച്ചെട്ടയിലൊക്കെെ വെള്ളം വാറന്നു പോകാനായിട്ട് നല്ല രീതിക്ക് ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ചെടിച്ചട്ടീൽ വലിയ കുഴപ്പമൊന്നുംല്ല പക്ഷെ ഇവിടെ ചുറ്റിനും മ വെറ തോട്ടങ്ങള ഉണ്ട്. അപ്പം കൊതുക് വരാൻ ഭങ്കര സാധ്യത കൂടുതലാണ് പിന്നെ വൈകുന്നേരമായി ഇവിടെ കൂടുതലും കൊതുക് വരും. അത് രാവിലെ ഒന്നും അത്ര പ്രശ്നല്ല. പിന്നെ കൊഴവിതി മേടിച്ചിട്ട ഇങ്ങനെ ഇവിടെ കത്തിച്ച്വെക്കുമ്പം കുറച്ച് ഇതൊക്കെയുണ്ട് പിന്നെ വൈകുന്നേര അങ്ങനെ കതവ് തുറന്നടാൻ പറ്റതില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് കൊതുകുകളെല്ലാം കൂടി അകത്തു കേറും.
ആഹ് അപ്പത്ത അത് നമ്മുടെ അകത്ത് കയറാതെ നമ്മള് ക്കതൽ കടിക്കാതെയും കൂടുതലും ശ്രദ്ധിക്കാൻ നോക്കുക കാരണന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും വയസ്സാവണ്ണം നല്ല നടകാർക്കാണെങ്കി എല്ലാം ഫുള്ള് നോക്കുമ്പോ പനി അല്ലെങ്കിൽ തലവേദന അല്ലെങ്കി ഷാ ശരീരവേദന അല്ലങ്കിൽ ചൊറിച്ചില് എന്നുള്ള ലക്ഷണങ്ങളൊക്കെ ആണി കാണിക്കുന്നത്. ഇപ്പന്ന്ഞ്ഞ പണ്ടത്തെ പണിയൊക്കെ നമുക്ക് അറിയാവല്ലോ ചെലപ്പം ആ കൊറേ കാലങ്ങളിരിക്കും ഒരു പനി വരാ ഇപ്പോന്ന് പറഞ്ഞാ എന്തെങ്കിലും ഒന്ന് വന്ന്യ്ഞ്ഞാ എന്തെലും ഒരു കാലാവസ്ഥയുടെ മാ വന്ന കയ്ഞ്ഞാ മിക്കവർക്കും പനി പെട്ടെന്നാണ് വരുന്നത്. പണ്ടെന്നൊക്കെ പറഞ്ഞാല് ഈ പറഞ്ഞതുപോലെ എപ്പഴെങ്കിലും വല്ലപ്പോലു ഒരു പനി വരുന്ന പോലല്ല ഇപ്പോന്ന് പറഞ്ഞ ഇപ്പൊന്ന് പറേംമ്പ പെട്ടെന്നാണ് ഓരോ പനികള് വരുന്ന പക്ഷെ ആ പനീന്ന് പറയുമ്പോ സാധാരണപ്പെട്ട ഒരു പനി ആയിരിക്കത്തില്ല. നല്ല തലവേദനയും അതികഠിനമായ തലവേദനയും നമുക് ശരീരവേദനയും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ പറയുന്ന പോലെ ഈ ഇപ്പൊ ഈ ഒരു മഴക്കാലത്ത് ആ പനി വരാൻ കാരണം നമ്മുടെ കൊതുകള് ഈ പകർത്തുന്ന അസുഖങ്ങളാ ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കി നമ്മുടെ ഡെങ്കിപ്പനി അല്ലെങ്കിൽ ചു ചിക്കൻ ഗുനിയ അല്ലെങ്കി മലേറിയ അല്ലെങ്കി ടൈഫോയിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് വയറിളക്കം അങ്ങനെ പ്രശ്നം ഒന്നും ഇല്ലല്ലോ
അങ്ങനത്തെ പ്രശ്ന പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ നീ ന്നാല് ഈ വയസ്സായവർക്കും കു ട്ടികൾക്കും സൂക്ഷിക്കുന്നു പിന്നെ പണ്ടുള്ളവർക്കണെങ്കനെ പനിയൊക്കെ നല്ലവർക്ക് പ്രതിരോധ ശേഷിയുണ്ട് ഇപ്പൾ ഉള്ള ആൾക്കാർക്കൊക്കെ എന്തേലും വന്നാലും അത്രയ്ക്കൊരു പ്രതിരോധ ശേഷി ഉണ്ടെന്ന് തോന്നില്ല വെ ഇതൊന്നും അഫക്റ്റാവുന്നപോലെ തോന്നിട്ടില്ല അപ്പൊ നമ്മള് വിചാരിക്കും ജീവിതരീതിയും കഴിക്കുന്ന ഫുഡും അതൊക്കെ വെച്ച് കാര്യ ചെയ് ഇപ്പ ഇങ്ങനെയാവുന്ന ഇനിയിപ്പ വാർത്തയില് പുതിയ ആ അതുപോലെ പകർച്ച വാദിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ ഇങ്ങനെ മലിന ജലോന്നും കുടിക്കരുത്
അതെ ഈ ഈ ഒരു രോഗങ്ങളെ അതെ അതെ ഈ ഒരു രോഗ ഖങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതില് നീ പറഞ്ഞ പോലെ നമ്മളെ തിളപ്പിച്ചാറിയ വെള്ള കുടിക്കേണ്ടത് ഇപ്പോഴും ഇപ്പോഴത്തെ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോ ഇപ്പോഴത്തെ ഒരു യൂത്തില് നടക്കുന്ന കുട്ടികളൊക്കെ ക്കെന്ന് പറഞ്ഞാ സ്കൂളിൽ പോവാ വരിക തണുത്തോള്ളം കുടിക്ക അല്ലെങ്കിൽ പച്ചവെള്ളം എടുത്ത് കുടിക്ക അതിൽ ഇതൊക്കെ ധാരാളം ജെംസ് അടങ്ങിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള കാര്യമാ അല്ലാതെ നമ്മള് തിളപ്പിച്ചാറിയ വെള്ളം കുടി ക്ക അതുപോലെ തന്നെ ഈ കൊതുക് വളരുന്ന സ്ഥലങ്ങള് കഴിവതും നമ്മൾ ഒഴിവാക്കുക അതിൽ നിന്ന് നമുക്ക് ഒരുപാട് മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് കൊണ്ടുപകവാൻ പറ്റും അതുപോലെ തന്നെ ഈ കൊതു ഈ കുഞ്ഞുങ്ങളൊക്കെ കിടക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ അവർ ഉറങ്ങുന്ന സമയമാണെങ്കിലോ അല്ലെങ്കിൽ അവര് റസ്റ്റ്ക്കുന്ന സമയൊക്കെ അവ് അവ കൊതു വലയൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ അവരെയയും കുഞ്ഞുങ്ങളെ കൊതു കടി ക്ക്മ്പോള്ള അവസ്ഥ അറിയാമല്ലോ അതുപോലെ തന്നെ നമ്മള് എപ്പഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ എവിടെയെങ്കിലൊക്കെ വൃത്തിയാക്കിയാലും അങ്കിൽ നമ്മള് മറ്റൊക്കെ മുറ്റോക്കെ വ്യത്തിയാക്കിയാലക്കെ നമ്മള് കൈകള് നല്ല രീതി സോ ഉപയോഗിച്ച് കഴുകാൻ ശ്രമിക്കാ കാരണം ഈ ഒരു മഴയു മഴയുള്ള സമയത്ത് നല്ല രീതിയിൽ നമുക്ക് വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരും അപ്പൊ അതുകൊണ്ട് കൈകള് നല്ലോനെ കഴുകാൻ ശ്രമിക്കാം അതുപലെ ഈ പറഞ്ഞ പോലെ നമ്മള് വെള്ള ക്കെട്ടുകൾ ഒരുപാട് ഒഴിവാക്ക ചെടിച്ചട്ടി ഇരിക്കുന്നാണെങ്കിലും ചിരട്ടകളിലുള്ളതാണെ അല്ലെങ്കിൽ നമ്മുടെ അവിടെടൊക്ക തടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതി ക്ലീനാക്കി നമ്മുടെ പരിസരം എപ്പോഴും നമ്മള് നല്ല ക്ലീൻ ആക്കി വെക്കാൻ ശ്രമിക്ക അപ്പോഴത്തേക്കും നമുക്ക് ഒരു ഏ എൺപത് ശതമാനം അസുഖങ്ങൾ നമുക്കാട്ടെ തന്നെ ഇല്ലാതാക്കാൻ പറ്റും
ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട് ഈ കുട്ടികൾ മാത്രമല്ല ചെലെ വീ ട്കൾലും അവരിങ്ങനെ പച്ചവെള്ളായിരിക്കും കുടിക്കുന്നത് അന്നങ്ങനെളപ്പിച്ച് കുടിക്കത്തില്ല അങ്ങനെ ശീലിച്ചത് കൊണ്ട് അങ്ങനുള്ള കുറെേ വീടുകളിൽ എനിക്കറിയ ള്ള വെള്ളക്ക അങ്ങനെള്ളം തിളപ്പിക്കുന്ന പതിവന്നെ ഇല്ല വെള്ളം തിളപ്പിക്കാണ്ടെന്നെ കുടിക്കുന്നുണ്ട് നമ്മള് ഇങ്ങെ തിളപ്പിച്ച് കുടിച്ചു ഷിലിച്ചോണ്ട് നമ്മുക്ക അങ്ങനെ കുടിക്ക എന്താപോലെയ പച്ചള്ളം ടയറക്റ്റ് കുടിക്കാനായിട്ട് ചില ആൾക്കാര് പണ്ടേ മുതലെ അങ്ങനെ ശീ അവർക്ക് തിളപ്പിച്ച വള്ളത്തിനോട് വല്യ താല്പര്യം കാണത്തില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇവിടെയാണെങ്കി ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും റെബർ കാടാണെന്ന് അതുകൊണ്ട് തന്നെ ഈ ചിരട്ടക്കെ ഇവടിങ്ങനെ ആ കമത്തി വെക്കണം ഈ മഴക്കാലം ആവുമ്പോ പക്ഷെ മറ്റുള്ളവർ കമത്തി വെക്കത്തില്ല നേരെ തന്നെ ല്ല അപ്പ ശരിക്ക് നമ്മളിങ്ങനെ അ അടുത്ത് കംപ്ലയിന്റ് കൊണ്ട് അങ്ങനെ വന്ന് എല്ലാം കമത്തി വെച്ചിട്ടുണ്ടിൽ ഇപ്പ എങ്ങനെയണോ ഇരിക്കുന്നെന്നും അറിയത്തില്ല ഇത്രയും കൊതുവ് വരാനൊ കാരണം കാരണം ഇപ്പം ഈ റബർ തോ ങ്ങള് എവിടെണെങ്കിൽ അവരുടെയൊെ വീടൊക്കെ വേറൊര് സ്ഥലത്തായിരിക്കല്ലേ അപ്പോ ഇ വെ കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങോട്ട് വരുന്ന അതിനും ആഅൽ അതിന് മുന്നുള്ള സമയത്തിന് ഇങ്ങോട്ട് വരത്തില്ല. അപ് അപ്പൊ ഇങ്ങനെ ചെരട്ടകളൊക്കെ ഇങ്ങനെ കമയ്ത്തി വെക്കാണ്ട് നോക്കാണ്ടക്കെ ഇരിക്കുമ്പോഴാ ഈ പ്രശ്നം വരുന്ന
ആ അതെ അതെ അതുപോല തന്നെ അതുപോലെന്നെ ഇപ്പ നമ്മള് നമ്മടെ വീട്ട്ലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പഴടി ഈ ഭക്ഷണം ഉണ്ടകുമ്പോഴത്തേക്കും നമ്മള് എളുപ്പം വെളമ്പി ചെലപ്പോ ചെ ലപ്പോം നമ്മൾ അടച്ചു വെക്കാ തൊക്ക നമ്മള് ഇരിക്കൊയിരിക്കും അതൊരിക്കലും ചെയ്യാം പാടില്ല കാരണം ഇപ്പൊ നമ്മള കൊതുക് പോലെ തന്നെയാണ് നമ്മൾ ഈച്ചിം ഈച്ചയും നമ്മൾ ഒരുവാട് അസുഖങ്ങൾ പകർ ഇന്നരു കാര്യമാണ് അപ്പൊ ഈ കൊതുക് കൊതുക് ന്താലും ഭക്ഷണത്തിൽ അങ്ങനെ വല്ലാ ത വന്നിരിക്കാറില്ല പക്ഷെ ഈച്ചയെന്ന് പറയുമ്പോയ് ത്തേക്കും നമ്മടെ ഭക്ഷണങ്ങൾ ലൊക്കെ വന്നിരിക്കുന്നൊരു കാര്യമാണ് അപ്പം ഈച്ച വന്നിരി ക്കുമ്പോ തന്നെ നമ്മക്ക് അ ആ ഒരു ഭക്ഷണം നമ്മക്ക് പിന്നെ ഉപയോഗിക്കാൻ ഉപയോഗിക്കാതിരിക്കുന്ന ആരിക്കും കൂടുതലും വൃത്തീന്ന് എനിക്ക് തോന്നുന്നു കാര്ണം ഇപ്പോഴത്തെ ഇപ്പം നമുക്ക് പറഞ്ഞില്ലേ ഇപ്പോഴത്തെ അസുഖങ്ങൾ ന്നൊക്ക പറയുമ്പോഴത്തേക്കും പെട്ടെന്നാണ് ഓരോ അസുഖങ്ങൾ വരുന്നത് പക്ഷെ വന്നാൽ നമ്മളെ ശ രീരത്തിന് മൊത്തം മാറ്റിമറിക്കുന്ന രീതീലുള്ള സുഖങ്ങള വരുന്നത് അപ്പം അങ്ങനെ തുറന്ന് വെക്കാതിരി
ഇപം അ ഉം ഇപ്പംപിന്നെ ഒരസുകല് ഒന്ന് വന്നാ അതിന്റെ കൂടെ വേറെന്തേലും അ നും കുരുവി അതും വന്നാ പിന്നെ പെട്ടെന്നൊന്നും മാറത്തുല്ല പിന്നെ ഒരാൾക്ക് വന്നാൽ തന്നെ പകരുന്ന അസുഖങ്ങളാണെങ്കി കൂടെ നിക്കുന്നവർക്കും പകരും അങ്ങനെയൊക്ക പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇവിടെ ന്നും ആമ് ആ എല്ലാ അടച്ചക്ക്യായി ന്നാ മെയ് കൊതുകും ഈച്ചയൊക്ക ഉള്ളോട് നമ്മൾ കുറച്ചൂടിം ശ്രദ്ധിക്കണമല്ലോ അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഓരോ പനിയും ഇതും മഴസമയം കൂടി ആയതൊണ്ട് രപ്പം വരാനുള്ള സാഹചര്യം കോർചൂടി കൂടുതല
അതെ നിന്റെ അവടെ കുഞ്ഞുങ്ങളും വയസ്സായവരൊക്കെ ഉണ്ടോ
യിലുണ്ട് അപ്പനും അമ്മയും ഉണ്ട് ഞങ്ങടെ വീട്ടിലല്ലാ തൊട്ടിപ്പുറത്തെ വീട്ടിൽ തന്നെയ കുഞ്ഞുങ്ങള് അങ്ങനെ ഇല്ല ആന്നേഹ് കോർച്ചൂടിം മേലോടക്കേ ഉള്ളതാ ഇത്ത്ന് വന്നല്ലേ ക്യാര്ണം അവർക്ക് എല്ലാവക്കും നല്ല വയസ്സായിട്ടുണ്ട്
ഉം അങ്ങനെക്ക നോക്കണോടി കാരണം അവര് അവരിരിക്കുന്ന സ്ഥലവും ആയ്ന്ന് അവരിരിക്കുന്ന മാത്രല്ല നമ്മളെല്ലാരും ഇരിക്കുന്ന സ്ഥലവു ആണെങ്കിലും നല്ല എപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്ക അതുപോലെന്നെ ഇപ്പൊ ഈ പനി ഉള്ളവരു ആട്ടൊക്കെ ഇപ്പോം പനി അഥവാ എന്തെങ്കിലും ഒരു പനി ഉള്ളവരുക്കെ ആയിട്ട് ഒരു സമ്മർകം പുലർത്താതിരിക്കാൻ ശ്രമിക്ക
പിന്നെനമ് നമ്മള് പക്ഷേ പഠിക്ക്യാൻ പോകുമ്പോഴൊക്കെ പഠിക്കാൻ പോകുമ്പോഴൊക്കെ എന്തായാലും ഇങ്ങനെ കാണുഅല്ലോ ആർക്കെലും പനി
അപ്പം എന്തയ്യണംന്നറിയോ നമ്മളൊരു മാസ്ക് ധരിച്ചിരിക്കണം ഒരു മാസ്ക് ധരിക്യോ അല്ലെങ്കിൽ നമ്മള് നമ്മള കൊറോണ സമയത്ത് നമ്മള് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്ത ആണ് മാസ്ക് ദരിക്ക അതുപോൽ ഞ്ഞ നമ്മടെ എന്താ സാനറ്റൈസർ യൂസയ്യാ പ്പൊ അവരുവായിട്ട് നീ സമ്പർക്കം നിന്റെ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കി പനിയൊക്കെ വരുന്നുണ്ടെങ്കി നീ ഒരു മാസ്ക് ധരിച്ചു പോവുക അല്ലെങ്കിൽ ഒരു സാനിറ്ട്രൈസറ് യൂസയ്യാ അങ്ങനൊക്കെആവുമ്പാതെക്കും നമ്മു ക്ക് ഒരു പരിധി വരെ നമ്മക്ക് ആ ഒരു വൈറൽ ഇൻഫ ച്ചു നമ്മക്ക് മാറ്റാം പറ്റും മനസ്സിലായ അതുപോലെന്നെ ഈ ഹ് പനിയും വയറുവേദനയും ക്ഷീണക്കെ നമുക്ക് അതൊരു ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ വരുമ്പം നമ്മള് ചോ സ്വയം ചികിത്സിക്കാൻ നിക്യാതെ തന്നെ നമ്മളരു ഹോസ്പിറ്റലിൽ പോയി നല്ലൊരു ഡോക് ട്രെ കണ്ടിട്ട് അത് ചികി മുന്നെടുക്കാൻ കൂടുതൽ ശ്രമിക്ക കാര്ണം പണ്ടത്തെ പനി കള് പോലെയല്ല പണ്ടത്തെ പനികളന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞത് അതുപോലെ നമ്മളെന്തെലൊരു ആവി പിടിക്കുമ്പഴോ അല്ലെങ്കിൽ എന്തെങ്കിലൊരു തെ ളപ്പിച്ച് എന്തെങ്കിൽ വെള്ളം കുടിക്കുമ്പോഴോ അതങ്ങ് പോകും അല്ലെങ്കിൽ ഒരു പാരസെറ്റാമോൾ കഴിച്ചാൽ അതങ്ങ് പോകും പക്ഷെ ഇപ്പോഴത്തെ പനികളന്ന് പറയുമ്പം നമ്മള് ഈ പറഞ്ഞോല ആവി അള് പിടിച്ചാലോ ഒന്ന് പിടിച്ചാലോ ഒന്നും പോഊല്ല കാര്ണം ഇപ്പോഴത്തെ പനി ആണന്ന് പർന്നാ വാ വയറൽപ്പനികളാ പണ്ടത്തെ പനികള് പോലെ അല്ല ഇ വൈറൽ പനികളാ അപ്പ നമ്മളെന്തേലൊരു ലക്ഷണങ്ങൾ നമുക്കെന്തേലും ശരീരത്തിന് എന്തെങ്കിലൊക്കെരു ക്ഷീണം തളർചെയ പോലെ ക്കെ വന്ന് കഴിഞ്ഞാ നമ്മ ഫസ്റ്റിലഞ്ഞെ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ ശ്രമിക്കുക അത് നിന്റെ അയിലത്തുള്ളവരൊക്കെ ആയാലും അല്ലെങ്കിൽ നിന്റെ ഫ്രണ്ട്സിനൊക്കൊണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക
ആഹ് അത് ശരിയാ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയും ചില ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ പ്പനി വരുമ്പഴും ഗുളിക കഴിക്കാന്നൊക്കെയാണ് പറയുന്നത്പ്പ പറയാറുണ്ട് എന്തായാലും ഹോസിറ്റലിൽ പോയി നോക്കാ കാരണം നമ്മള് വിചാരിക്കും ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ നോർമൽ പനിയാണെന്ന് ചിലപ്പൊ വേറെ എന്തേലും വലിയ അസുഖത്തിന്റെ സിംറ്റ ശ അപ്പൊ നമ്മൾ ആരംഭത്തില് പോവുവാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ല ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും പിന്നെ ഇപ്പം ഈ സാധാരണണ് തലവേദനയും വേറ വേദനയും ഇതൊക്കെ ഓര വല വലിയ അസുഖങ്ങളുടെ സിംസ്യിട്ട് വരാറുണ്ടല്ലോ അപ്പ നമ്മിത് വരെങ്ക ഒരു ചെറിയ പനിയാണ പറഞ്ഞ വെച്ചോ കുറച്ച കൂടി കഴിയും കുറച്ച കൂടി സമയം പോകുന്ന അനുസരിച്ച് ഇതെന്റെറെയൊക്കെ തീവ്രത കൂടുല്ലോ അപ്പൊ അതിനന് നീ പറഞ്ഞ പോത് പോകുന്ന തന്നെയാ നല്ലത്
നിന്റെ നിന്റെ എന്നന്തക്കത്തെ ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പ ഇപ്പ എങ്ങനെ ഉണ്ട് മെച്ചപ്പെട്ട തുടങ്ങിയോ
എന്തയോ
ആ്ന്നല്ലേ നീ ഇപ്പ ഹോസ്പിറ്റലിൽ പോയന്നല്ലേ പറഞ്ഞപ്പ എങ്ങനുണ്ട്
ാനിപ്പ കഴ അവരെം തന്റെ തവേദനച്ചയായിരുന്നു കണ്ണുവേദന ഉണ്ടായിരരുന്നു അങ്ങനെ കണ്ണിനന്നും അധികം തുറക്കാൻ പറ്റിയില്ല പക്ഷെ വന്ന് ഗുളികൊക്കൊക്കെഴിച്ച് കഞ്ഞിയൊക്കെ കുടിച്ചന്ന് കിടന്നുറങ്ങി ഇതിനേത്തപ്പോഴത്തേക്കും ഓക്കെ ആയി കൊറച്ചൊക്കെ ഓക്കെ ആയി പിന്നെ സ്ീം ചെയ്യാൻ പറഞ്ഞു പിന്നെ ഈ ചുമയൊന്നും മാറിയിട്ടില്ല അപ്പം സിപ്പുള്ള മരന്ന് തന്നിട്ടുണ്ട് അതിനി ഇപ്പൊ ഒരു രണ്ട മൂന്ന് ദിവസംൊക്കെ കുടിക്കുമ്പോഴായിരിക്കും കംപ്ലീറ്റ്ലി മാറുന്നത് പനി വന്ന ഉടനെ നമ്മള് പുലി കഴിച്ചാലും മാറല്ലല്ലോ അപ്പൊ എന്തായാലും രണ്ട മന്ന് ദിവസം പിടിക്കും ഇത് മാറാനായിട്ട്
ഉ ഓക്കേ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെങ്ങ് നോക്കിയാൽ മതി പിന്നെ നല്ല രീതിയിലുള്ള ഈ വൈറ്റമിൻ ക ക ആ് അങ്ങനൊക്കെ കഴിക്കുമ്പോഴത്തേക്ക നമുക്ക് ഒരു പരിി വരെ ഒരു പ്രതിരോധം നമു കിട്ടും നമ്മള് ഫസ്റ്റിലെ നമ്മൾ നോ നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാ എന്നുള്ളതാണ് കാരണം പ്രതിരോധം ഇല്ലാത്ത ആൾക്കാർക്കാണ് പെട്ടെന്ന് ഈ പനികളൊക്കെ നമുക്ക് ഇപ്പൊ ഒരു പനിിയ ഉുള്ള ഒരാൾ നമ്മൾ അടുത്തു വന്നിരിക്കുമ്പൾ അതില് പ്രതിരോധമുള്ളരാ ാണുണ്ടെങ്കിൽ ആ പനി പകരാൻ കുറച്ച്ു സമയമ എടുക്കും പക്ഷെ ഒരു പ്രതിരോധമ ഇല്ലത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കാപ്പാനി പെട്ടെന്ന പകരുന്നത്
ഉ എവിടെയാണെങ്കിൽ ഈ ആ ഞാനാണെങ്കിൽ വേഡിയോ കണ്ട നമ്മള് യ ചച്ചിയൊക്കെ ഇട്ട് കുടിക്കുന്നത് ചായലൊക്കെ ഇ ചേർക്കന്ന് പ്രതിരോധശേഷി വർധിക്കാനായിട്ട് എഞ്ച് നല്ലണന്നെ കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഹോസ്പിറ്റലേ പോയപ്പോഴത്തേക്കീ നോ അപ്പൊ ബീച്ച് നല്ല കുറവാ അതായത് നൂറ്റി ഇരുപത് എന്തോ വേണം പക്ഷെ എനിക്ക് നൂറ്റി അമ്പത്തി അമ്പത്തി അല്ല ആഹ ആഹ എത്രയ എഴുപത്തിയ എത്രയോ ഉള്ളൂ എഴുപത്തിയോ അറുപത്തി എത്ര ഉള്ളൂ അപ്പൊത് നല്ല കൊറവന്നിങ്ങനെ അവിണ്ട അങ്ങനെപ്പി